ആഹ് ക്ലിയറുണ്ട് പറഞ്ഞോ
ആഹ് ആഹ് പറഞ്ഞോ പറഞ്ഞോ എന്നാ ഒണ്ട് വിശേഷം?
നല്ലെന്നെ
സുഖാണോ?
ഓഹ്
മഴയെക്
ഇതില്
എന്തോ
ക്ലിയറ് കൊറച്ചൊരു കൊറയലല്ലേ ചെലപ്പോ ചെല സമയത്ത് എന്തോ ഇന്റർനെറ്റിന്റെ പ്രശനാവോണ്ട് ആഹ് ഇപ്പൊ കേക്ക്ണ്ട്
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ പിന്നെ എന്നാ ഒണ്ട് വിശേഷൊക്കെ?
സുഖം തന്നെ നല്ല രീതിൽ
ആഹ് ഉം കയിച്ചോ?
ഓഹ് കഴിച്ചു കഴിച്ചു
ആഹ്
ഇനി കെടക്കണം ഒറങ്ങണം
ആണല്ലേ
ആഹ്
ആഹ്
അങ്ങനെ തണുപ്പ്ണ്ട്ലെ മഴ ഉള്ളോണ്ട്
ആഹ് അവിടെ മഴയാല്ലേ ഇവിടെ ഭയങ്കര ചൂടാന്നേ
ഏഹ്
ഇവിടെ ഏഹ് ഞാൻ ബാംഗ്ലൂരാണേ
ആഹ് ആഹ്
അപ്പൊ ഇവിടെ ഭയങ്കര ചൂടാ
ആഹ്
അതാ
അത് ബുദ്ധിമുട്ടാലെ
ആന്നേ ഭയങ്കര ഒരുമാതിരി പോല
ഇപ്പൊ കേരളത്തിൽ തന്നെ നിക്കുന്ന നല്ലെ നല്ല മഴയള്ളതോണ്ട്
ആഹ് അതെ അതെ
ഉം ഫാനൊന്നും ഇടാതെ ഉറങ്ങാൻ പറ്റും ഇപ്പൊ തണുപ്പുള്ളതുകൊണ്ട്
ഇവിടെ ഫാൻ ഇട്ടാലും ഉറങ്ങാൻ പറ്റില്ല കതക് തുറന്നിട്ടാലും ഉണ്ടല്ലോ
ആഹ്
ഈ കൊതുക് വന്ന് കടിക്കന്നേ ഭയങ്കര ഇവിടത്തെ കൊതു ഒക്കെ ഭയങ്കര ആന്നെ
ആഹ്
ഈ ഇവിടെ മൊത്തം ഓടയാണെ
ആഹ് ആഹ് അതോണ്ട് ലെ
ആഹ് അപ്പം
ഇത് ടൗണിലാ പട്ടണത്തിലാ ങ്ങളെ പരിപാടി
ആഹ്
വിക്കല് ആഹ്
അപ്പൊ കതക് തുറന്നിടാനും പറ്റത്തില്ല എന്തോ പുറത്തു പോവും
ഉം ഉം ഫോണല്ല പറ്റൂലേ ഫോണ് പറ്റൂല
ആഹ് ഫോൺ പറ്റും ഫോൺ പറ്റും
ന്തോ ഭാഗ്യലെ
ആഹ്
ഉം ഉം ഫോണ് ഫോണ് കൂടി ഇല്ലെങ്കില് ബുദ്ധിമുട്ടാവുലെ
അയ്യോ ഫോൺ കൂടെ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാകും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫോണാണ് ഏക പ്രതീക്ഷ
ആഹ്‌
ക്ലാസ്സ്ണ്ട് നാളാ
ക്ലാസ് റിയ ഞാനിന്നാണ് വന്നേ
ആഹ്
അപ്പം റിജോയി ലെറ്റർ കൊണ്ട് കൊടുക്കണം കോളേജിലേ വന്നെന്നുള്ള ലെറ്റർ കൊണ്ട് കൊടുക്കണം
ഉംഹ് ഉംഹ് എന്നിട്ടാ കേറാൻ പറ്റൂല്ല
ആ ന്നാലേ കോളേജ് കേറ്റത്തുള്ളൂ നി ങ്ങളെ
അതാണ്
ഇപ്പൊ നാളെ അയിന് പോകണല്ലേ
ആഹ്‌ നാള അയിന് പോണം
ഉംഹ് ഉംഹ് അപ്പൊ ഇനിയൊ ഒറ്റക്കന്നെ പോയാ മതി?
ആഹ്‌ നടന്നു പോവാനുള്ള ദൂരേയൊള്ളൂ
ആഹ്‌ ആ അപ്പ വേറാരും വേണ്ടല്ലേ? രക്ഷിതാക്കളൊന്നും വാണ്ടല്ലേ?
എന്തോ?
നമ്മളന്നെ ഒറ്റയ്ക്കന്നെ കത്ത് കൊണ്ടോ കൊടുക്കാ വാണ്ടിയെ?
ആഹ്‌ നമുക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാനുള്ള ദൂരെയൊള്ളു അതുകൊണ്ട് കൊഴപ്പവില്ല
ഉംഹ് ഉംഹ് എല്ലാറും എത്തിയോ?
ഇല്ല എല്ലാരുയിങ്ങനെ വന്നോണ്ടേ ഇരിക്കുന്നെ ഒള്ളേ
ആഹ്‌
അതുകൊണ്ട്
ഹോസ്റ്റലല്ലേ ലേ?
ആഹ്‌ അതെ
ഉം
അപ്പെല്ലാർക്കും പിള്ളേർക്കൊക്കെ വരാൻ പേടിയൊക്കെയാണെ
അതെ
ആഹ് ആഹ്
പേടിയെന്തിനാ?
അങ്ങനെയല്ല എക്സാമൊക്കെയല്ലേ
ഓഹ് അങ്ങനെ
ആഹ്‌
എപ്പഴാ തൊടങ്ങുന്നെ പരീക്ഷ?
ആഹ് ഏഹ് ആറാന്തി അല്ല ഏഴാന്തിയതി ഒമ്പതാന്തിയതി
അപ്പ രണ്ട് പരീക്ഷയ?
ആഹ്‌
ഇങ്ങള് ഇതല്ലേ കൊല്ലവല്ലേ കൂട്ടല്ലേ? വർഷവല്ലേ കൂട്ട സെമസ്റ്ററല്ലല്ലോ?
സെമസ്റ്ററ് ആഹ്‌ സെ സെമ്മ സെമസ്റ്ററാ
ആഹ്‌ സെമ്മയിട്ട്ലേ?
ആഹ്‌ വർഷവല്ല വർഷം ജി. എൻ. എം. മാർക്കാ ജി. എൻ. എം. പിള്ളോര ജനറൽ നെ ഴ്സ്സിങ്ങേ
ആഹ്‌ ഇതോ എന്ത് സ്പെഷ്യല ഇങ്ങളെ ബി. എസ്. സി യോ ആഹ്‌ അഹ് ശരി അപ്പൊ നിങ്ങക്ക് സെമ്മെല്ലാം കിട്ടൂ അല്ലേ?
ആഹ്‌ അതെ അതെ
ഉം ഉം ക്യാഷെല്ലാം കൊടുത്ത് കഴിഞ്?
ക്യാഷ് ഇനിയൊരു ഏഹേ ഒരു പതിനായിരം പതിനയ്യായിരം രൂപം കൂടെ കൊടുക്കാവൊള്ളൂ
ആഹ് ആഹ്
ബാക്കിയെല്ലാം ഫുള്ള്
ബാക്കിയെല്ലായില്ലേ? ഉം
ക്സാമിന്റെ
കൊടുത്ത് കഴിഞ് ല്ലേ?
ആഹ് ബാക്കിയെല്ലാം കൊടുത്ത കഴിഞ്ഞു
ഉം ആഹ് അങ്ങനെ ഇനിയെപ്പോ നാട്ടിലേക്ക് പോവാ
എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ ഗ്രാജുവേഷനാണേ
ആഹ് എപ്പൊ
അപ്പം അത് ജൂലൈ പതിനേ ഇരുപത്തഞ്ചാം തീയതിയൊ പതിനഞ്ചാം തീയതിന്നെയാ
ആഹ് അധികം ദിവസം ഇല്ല അല്ലേ രണ്ടായിഴ്ച ണ്ടല്ലേ
ആഹ് രണ്ടാഴ്ച ആഹ്
ഉം ഉം
അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ നിക്കുന്നു
ഇന്ന് ഇംഗ്ലീഷിലണ്ടാവാ പഠിക്കാനുള്ളതൊക്കെ ഇങ്ങക്ക്
ആഹ് ഞങ്ങക്ക് ഫുള്ള് ഇംഗ്ലീഷാ
ആഹ്
ആഹ് ഇവിടെ കന്നഡ ഇല്ല കന്നഡ ടീച്ചർമാരുണ്ടേ
ഓഹ് ഓഹ്
അപ്പം ടീച്ചർമാര് ഇംഗ്ലീഷിലല്ലേ എടുക്കത്തുള്ളൂ അവർക്ക് മലയാളം അറിയത്തില്ലല്ലോ ആഹ് പിന്നെ ഇത് മാനേജ്മെന്റ് മലയാളവാ
ആഹ്
ഉള്ള മലയാളികളുടെ മാനേജ്മെന്റാ
ആഹ് ആഹ്
ആഹ്
അപ്പൊ ഇംഗ്ലീഷ് കൊണ്ട് കളിയല്ലേ മൊത്തം
ഉം
ഉം വലിയ കോളേജാ
ആഹ് വലിയ കോളേജ അത്യാവശ്യം
ഉം ഉം വേറെ കോളേജ് ഉണ്ടാ ആടെ
ആഹ് ഞങ്ങടെ അടുത്തടുത്ത് ഇഷ്ടംപോലെ കോളേജ് ഉണ്ട് ഇവിടെ ബാ ളൂരു നഴ്സിംഗ കോളേജന് ഒരു കുഴപ്പൊ ഇല്ല ഇഷ്ടംപോലെ നേഴ്സിംങ് കോളേജ് ഒണ്ട്
എങ്ങനെയ
എന്തോ
കേട്ടില്ലാ
ബാംഗ്ലൂരില്ലേ
ആഹ് ആഹ്
കുറെേ നേഴ്സിംഗ കോളേജ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പില്ല
ആഹ് അങ്ങനെല്ലേ
ആഹ്
നാട്ടിലെ പോലെല്ല അല്ലേ
അല്ലല്ലല്ല ഇവിടെ ഇഷ്ടം പോലെ കോളേജ്ണ്ട് മുട്ടിന് മുട്ടന് കോളേജ ബാംഗ്ലൂര്ല്ലേ
അതെ അതെ
ആഹ്
ആഹ് ആഹ് കൊറേ പിള്ളേര് ഉണ്ടാവുലേ
ആഹ് ഇഷ്ടം പോലെ ഇഷ്‌ടം പോലെ
ഉം
അപ്പ പകുതി മുക്കാ പിള്ളേരും ബാംഗ്ലൂരു ഉണ്ടെന്ന് തോന്നുന്നു
ഉം ആഹ്
പഠിക്കുന്ന പിള്ളേരെല്ല നേരെ ഇങ്ങ
ബാക്കി
ആഹ് ബാക്കി എല്ലാരും വെളിയിലോട്ടും കേരളത്തില ആരുംല്ല കേരളത്തിൽപ്പോ മൊത്തം ബംഗാളികൾ മാത്രം
അഹ്
എ ചെയ്യാൻ പറ്റോ
ന്തയ്യല്ലേ
ആഹ്
അതെ അല്ല എല്ലാരും രക്ഷപ്പെെടണം കുഴപ്പമില്ല എല്ലാരും സ്വന്തം നാട് മറന്ന് രക്ഷപ്പെടണോ
അല്ല നാട്ടിൽ നിന്ന്ട്ട് എന്താ രക്ഷപ്പെടുന്നില്ലാലോ പിന്നെ പോവല്ലാതെ ഇവിടെ എന്താ ഉള്ള മഴം കൊണ്ട് വെർ ത ഇങ്ങനെ വായം ന്നാല് ജീവിക്കാന
ആഹ്
ഏഹ്
അത് ശരിയ ആഹ്
പൈസക്ക് വേണ്ടിയല്ലേ നമ്മള് ജീവിക്കുന്നത് അപ്പൊ പൈസ കിട്ടുന്ന ഇടത്തിലേക്ക് പോവും
ആഹ് നല്ല സ്വന്തം നാടും വീടും മറന്ന്
മറക്കുന്നല്ലല്ലോ മറക്കുന്നവര് ല്ലല്ലത നമ്മളെ എന്താ സാഹചര്യം കൊണ്ട് പോന്നല്ലേ
എന്നാലും പോയിട്ട് തിരിച്ച് പറര്ണ്ടേ ചെലവിന് കൊണ്ട്രല്ലോ തിരിച്ച്
പണി കിട്ടുമ്പരെ എന്ത് ചെയ്യോ കേരളത്തിലേക്കോ
ആഹ് തിരിച്ച് വരാത്തവരും ഉണ്ടല്ലോ ആഹ് അതാണ് കൊഴപ്പം
അല്ല ഇവിടെന്നു കൊണ്ട് കാര്യല്ലെങ്കിൽ പിന്നെ അവിടെ നിന്നിട്ട് കാര്യല്ല കാരണം വെറുതെ ഇങ്ങനെ എടങ്ങേറാവണ്ടല്ലോ പണികള്ണ്ടെങ്കില് ഓക്കെ നാട്ട് പണില്ലാത്തടക്ക് വയാൻ വിടാ
ആഹ് ശരിയ
അങ്ങനെ
പിന്നെ പെങ്കുട്ടിയാളൊക്കെ ഉണ്ട് ഹോസ്റ്റൽല് അല്ല കോളേജില്
ആഹ് ഉണ്ട്ണ്ട് ഉണ്ട് ഞങ്ങള് നാൽപത് ബോയിസും
ആഹ്
ആഹ് ബാക്കി അറുപ എഴുപത് ഗേൾസ്വോ
അല്ലാരു ഒരുമിച്ച ല്ലേ
ആണോ
ഉം ഉം പഠിക്കുവല്ലോ ല്ലേ സപ്ളി കാര്യൊ ഒന്നും ഉണ്ടാവില്ലല്ലോ
ഏയ് ഇല്ല ഇല്ല. ഒന്നും പറയാൻ പറ്റത്തില്ല
ആഹ്. ഇപ്പൊ പെൺകുട്ടികളെല്ലം കണക്കന്നേല്ലേ എല്ലാരും കണക്കാല്ലേ ഇപ്പൊ?
എന്തോ?
ഇപ്പൊ പിന്നെ പെൺകുട്ടികളാൺകുട്ടികളെല്ലോ ഒരേപോലെല്ലല്ലേ പടനത്തിന്റെ കാര്യല്ലോ?
ആഹ ഗേ പെൺപിള്ളാര് അല്ലെങ്കിലു എപ്പളും പഠത്തത്തിന് മുന്നോട്ട് ട്ടാണല്ലോ ആഹ്
ഒരു ഒരുപടി മുന്നിൽ ല്ലേ?
ആഹ്.
അങ്ങനെ ഏറ്റവും കൂടുതൽ എന്ത് പഠിക്കനാ ഇഷ്ടവാ?
എനിക്ക് ആഹ് അങ്ങനൊന്നുല്ലാ.
എന്നാലുണ്ടാവൂലേ? പ്രത്യേകം പഠിക്കാനൊര് താല്പര്യം? എന്നാലും പഠിക്കാന് താല്പര്യണ്ടാവൂല്ലേ ഏതെങ്കിലൊരു വിഷയം?
ആഹ്. ഇതിപ്പോ ഞങ്ങക്ക് നാല് സബ്ജക്ടെ ഉള്ളൂ.
ആഹ്.
സൈക്കോളജീ പഠി ആഹ് സൈക്കോളജി പഠിക്കാൻ ഇഷ്ടവാ. പക്ഷെ പഠിച്ച് എടുക്കാൻ ഭയങ്കര പാടാ.
സൈക്കോ ആണ്ടി വരുല്ലേ? സൈക്കോളജി പടിക്കുമ്പോ? ആഹ്. ഞാൻ പഠിച്ചിന് സൈക്കോളജി കൊറെയെ.
ആണോ ആഹ്.
ഉം അഹ് ഇണ്ടാക്കിയാളൊക്കെ പെരെല്ലാം പഠിച്ല്ലേ?
ആഹ്.
എന്നാൽ ശെരിയെട്ടാ.
ആഹ് എന്നാ ശെരി.
ഓക്കേ.
ഓക്കേ.